ടോ ഉം മോളെ വഴുക്കി കെടുക്ക മുറ്റത്തെ
ഇന്നട്ടോ?
വീക്ക് വീണ്ട്ന്ന ആ കാലില്ല കൂട് പോണ്ടതാണ് കയ്യും കു ത്തിഅവിടെ വീണക്ക. അന്ന്ട്ട് റായിദ് തിരിഞ്ഞു നോക്കീട്ട് പറേ ദ്പ്പെന്താപ്പ ങ്ങള് ഇബ്ടെ ഇരിക്കണേന്ന്.
ഹ് ഹ് ഹ് ഹ് ഹ് ഹാ ആഹ്ഹ് ഹ്
അങ്ങനെ ന്ന്ട്ട് പ്പെടക്ക് വോയിസ് ത്ത് ടുമ്പോ പെനോയില് എന്താ തൊടപ്പ്മക്ക്ങ്ങനെ ആക്കാണ് ഞാനേ അങ്ങനെ പീച്ചി കൊടുത്തതാണ് അയിന്റെ കുപ്പി പ്റുംച്ട്ടാണ് പോന്നിക്ക ഫുള്ളാവും തൊട പ്പ് മിണ്ടായി നിന്റെ ഹ്... അഹാ
ഹു ഹു ഹും ഹെ
ഇല്ലാന്ന് ഇജ്ജ് ഒന്ന് ആലോയി ച്ചോക്ക് കയിഞ്ഞുയിഞ്ഞി അടുക്കള തുടച്ചിട്ടില്ലേയ്
അല്ല പെനോയില് കഴിഞ്ഞിലേന്നൊ ച്. ഹ് ഹ് ഇഞ്ഞിയൊരു മാസത്തിന് ആടെ പാരണ്ടല്ലോ അവിടൊടൊക്കെ മണായില്ലേ.
അ ആ അതേയ് മിഞ്ഞാന്നോ നാലാന്നെറ്റെ കൊറത്തി വന്നിട്ടേ
മ്
ഒരു തൊയ്ര്യോം തരാഞ്ഞിട്ട് വേ ടിച്ചതാ അല്ലടി ഒരു തൊയ്രം തരാഞ്ഞിട്ട് അയാള് അത് പേനോയ്ലോണ്ട് വന്ന്ക്കാണേ പഞ്
ഇജ്ജ് കൊറത്തി പറഞ്ഞ പോലെസംഭവിച്ചു പറയാന
ആ ഞാനതാ വിചാരിച്ചു പർയ്ണണ്ടപ്പം അയിന്റെട്ത്ത് പെനോയ്ലുണ്ടാവോ
ആഹ് കൊറതി ബ്രയിഷ്യറും പെനോയിലുംക്കെ വിക്കണ് ണ്ട് തോന്ന്ണ്ടേ
അ ആ
ആഹ് അപ്പത് ഞങ്ങള് വേടിച്ചിലില്ലാച്ചട്ട് നിന്നപ്പ ശെരീഫാക്കൂനെ കണ്ടപ്പൊ ഒന്ന് വേടിച്ചു കുട്ടിയേ ഒന്ന് വേടിച് കുട്ടിയേറഞ്ഞിട്ടേ
ശരി ബാഗ് വേടിച്ചോ
ഉം ആഹ് അതിപ്പ ഇന്നത്തോട് ഹാ ഇന്നത്തോടുടെ തീരുമാനായി
ആ
ആയ് ഇനിഒരു കൊല്ലത്തിന് ഒ യിച്ചണ്ടല്ലോ ന്നലത്തെ പറയണഞ്ഞി ചോയിച്ചാലേ ഞാൻ പെനോയിലൊന്നും ഒറ്റിച്ചിട്ടല്ല തൊടക്കല്
കണ്ടപ്പണ്ടൊറ്റിച്ച് കിട്ടിയപ്പണ്ടൊറ്റിച്ചു
അ ആ കിട്ടിയപ്പ കിട്ട് ട്ടിയതല്ലേന്ന് കരുതീട്ട് ഒയിച്ചതാ നോക്കുമ്പോ അതൊന്നാകെ ഒയിച്ചു
ആ ആഹാ
ഹ്.. ഇഞ്ഞി ഒര് ചുരിദാറ്ണ്ട് താ ഓഎന്താ ടോപ്പാണ് ട്ടോ അയിന് ലൈനിങ്ങ് വെക്കണം
പുതിയത്ട്ത്ത് ക്ക
അല്ലായി ഞാനീ മാക്സിക്കാരന്റെ ട് ത്ത്ന്ന് കെട്ടേരന്റട്തന്ന് കൊറേയി ഇടുത്തിട്ടേ അപ്പൊ ലൈനിങ് ഇല്ലാത്തത് ക്ക് ഇടണ ഇഷ്ടല്ല. അത് മേത്ത് ഇങ്ങനെ ഒട്ടി നിക്കണ പോലെ
ഉം
ആപ്പൊ ലൈന് ലൈനിങ് വെക്കണം
ആ..
ഒന്ന് വെച്ചു. അത് വെച്ചിട്ട് നോക്കുമ്പോ കള്ളി കള്ളി യൂണിഫോമിന്റെ പോൽത്തെ ശീല ആവ്വോണ്ടേയ് ശരിക്കും ഓപ്പൺ ഇങ്ങനെ, ഓപ്പൺന്റെ എടേകൂടെ നേരെ കാൺ ണ്‌ണ്ട്
ആഹ് ആഹ്
അപ്പൊ അപ്പൊ അജവാന്റെ ഒക്കെമ്മ ചോദിച്ചു ഇത് കള്ളിത്തുണിയാന്ന് അപ്പം മട്ടിച്ചു. അതപ്പം ഊരിട്ടതാ പ്പൊ ഒരു വെള്ള ശീല കിട്ടീട്ടുണ്ട്. അപ്പൊ ഇനി അതൊന്ന് വെച്ചോക്കണം.
ആഹ് അപ്പൊ എന്ത് കളറാണ്
അതൊര് ഒരു ചന്ദനക്കളർ ഒരു കാപ്പിയൊക്കെപാടെ കൂടിയതാ
ആഹ്
ഉം
അങ്ങനെ. അ ന്നി തിന്റെ കൂട്ടം പറയ്. ചോറ് തിന്നുംകൊണ്ടിരിക്കുമ്പള ഇപ്പാനോട് വർത്താനം പറയാ
അയ്സരി അപ്പോ മറ്റാള് വന്നോ?
ആഹ് ഞാൻ തിന്നാ
പൈച്ച മറ്റാള് ഇറ്റാളൊന്നുംല്ല ലേ
ഏഹ് ഏഹ്
അപ്പൊ ഇജെന്ത് കാട്ടാന്നറിയോ എന്താ വേറെ റീൽസ്ന്നൊക്കെ വയ് ന്ന് വർത്താനങ്ങള്ട്ക്ക. വോയ്സേള്ട്ത്ത്ട്ട് അത് പറയിപ്പിച്ചാ മതി അത് ആ എന്താ ആഹ് ന്താ കസാരയിൽ ഇരുന്നിട്ട് ചോയ്ച്ച്ണ്ടല്ലോ ആട്കൾക്ക് തിന്നാൻ കൊടുത്തോന്ന്. അത് മറ്റേത്തേയ്ര്ക്കു ലേ..
അത് ബഷീറല്ലേ?
ഉം ഇതില് മറ്റോന വേണ്ടേ
ഉം
സുഹറി മാണ്ടേ ന്നാ മതി ഒരു മതില്ണ്ട് ഇജ്ജ് മതിലിന്റെ അടുത്ത് പോയിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയ് ഒരാള് സൗണ്ട് ഉണ്ടാക്ക കൂയി കൂയി കൂയിന്ന് അപ്പൊ ആരാത് എന്ന് ചോദിക്കും അങ്ങ അങ്ങൻത്തെ തില് മജീദും സുഹറിയും ഓലന്നെല്ലത് ഉം മതിലുകൾന്ന്ള്ളത് ത്തെയ് ജയിലില് ജയിലില് കിടക്കാ ഒരാളെ വോയിസ് കൊടുക്കുക
ആഹ്
അങ്ങനെ. അപ്പൊ രണ്ടാളും ആയിലേ.. അപ്പൊ ഒരാളെ കാണൂലെയ് എല്ലാര്ക്കും ഉണ്ടാവൂലേ രണ്ടാളിം കാണാനാഗ്രഹം
അങ്ങനെക്കെ നോക്കണം
എന്തേലും ഒക്കെ ഒന്ന് വിട്ടൊട്ക്ക. ഫസ്റ്റും സെക്കൻഡൊന്നും വേണ്ട
ഇനിപ്പ ആ ചോറ്ന്നട്ട ലേ
കുട്ട്യള് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ചെയ്യണേ
കുട്ട്യേളല്ലടീ... ടീച്ചർമാരാപ്പൊതൊക്കെ കാട്ട്ണതെയ് കുട്യേളാൺച്ചാ ഒന്ന് കൊടുത്തിട്ടാണ്ട് വിട ഇനെക്കെണ്ടാവൂല ഇതിപ്പ ടീച്ചർമാര് ഹോംവർക്ക് കൊടുക്കാൻ പോലെ കൊടുത്തരും എന്താ കാട്ട
ആഹ് അ ഓരോഓരോ കണ്ടുപിടുത്തങ്ങള്
ഓള് എന്താ പറിണ്. ഇട്ക്കണം ന്നെന്നേ പറിണ്
ആഹ്
ആഹ കണ്ടോ, ഓൾക്ക് നല്ല താല്പര്യണ്ട്. ഓൾ എന്തിനും അയ്നുഷാറാണല്ലോ മറ്റേ ഇണ്ണി ലോള് പറയണ്ട് ഫവാസിന്റെ പെണ്ണ് ഉഷാറായിക്കണു പ്പം പ്രാർത്ഥന ചെല്ലുന്ന കേട്ടിട്ട്
ഉമ് ഉമ്
ഉമ് എല്ലാത്തിനും ഒരു ഉഷാറുള്ള കുട്ടിയാ തോന്നുൻണ്ട്
ഉം
മാശ അള്ളാന്ന്പറഞ്ഞക്കണ്ട്ടോ അവള് കണ്ണട്ടി നയിനെ
ആഹ്
ഉംഉം
പിന്നെ എന്നിട്ട് ഇതിന്റെ ബാക്കി പറഞ്ഞാട്ടങ്ങള്
ഏതിന്റെ ഞ്ഞി
ഇഞ്ഞി എന്താ ചെയ്യണ്ടേ
അതന്നെ ഇഞ്ഞീഅതന്നെ ഏതാ ഇടണീച്ചിഏതാണ് എടുക്കണന്ന് അതിനിയിപ്പ നമ്മക്ക് അറിയില്ലല്ലോ
അപ്പൊ ഞങ്ങള് പറ്റി
അത അത് പോയിക്കാ എന്തല്ല മാറി ഞാൻ ഓരോട് പറയിയാലും അത് വസർപ്പ് പൊട്ടിച്ച് പണി പൈസ ഉണ്ടാക്കി നിങ്ങ അറിയല്ലോടെ അതേപോലെത് എന്തേലും ത് മരിങ്ങേ
ആ ഹഹ
അവ് വടെ ൻച ഞാൻ എന്തിനെ കെ സഹായിചിനി
ഉം ന്നാ അവൾ അവൾടെ
ഇവിടെ കേറ്റിക്കൂടായിരുന്നോ നിനക്കറിയില്ലേ ഇവിടെ കേറ്റി ഇവട കെറ്റി കൂടായിരുന്നില്ലേ ച്ചി
ഇനി ഇങ്ങക്ക് നടക്ക ങ്ങളവിടെ പുതിയ പെര കിട്ടു മ്പോളേ ഇങ്ങോട്ട് പോന്നാതി
പേരഏറ്റിനഇല്ലാ ഞങ്ങള് അത് ക്യാൻസലാക്കിയില്ലേ ഇവിടെ നല്ലറോ ഇവിടെ നല്ല റോഡും വഴിയും കിട്ടുമ്പോ പിന്നെ എന്തിനാ ഞങ്ങ അവിടെ പോയിട്ട് കിടങ്ങാറാണ്
ആ
ഇവിടുത്തെ മുറ്റത്തക്കല്ല തിണ്ടം കേറിയാ മതി മുറ്റത്തൊന്നും ചൗട്ടണ്ട തിണ്ടത്തന്നെ വണ്ടിക്ക് കേറാ അതപോലെ അങ്ങനെ അത്രയും സൗകര്യായി ഇല്ലേ
ഉമ് എന്താചത്തെ ല്ലേ
ഉ ഷാഹി തൊക്കെ അപ്പ അപ്പ തിന്നിട്ട്ടുള്ളൂ ചായകുടിച്ചിട്ടുള്ളൂ
ആഹ് ആഹ്
ഉമ് പി ഞാനൊന്നുല്ല ഇപ്പ കല്യാണം കയ്കലൊ ഇല്ലേ ഇപ്പ കല്യാണത്തിന്ക്ക്ന്നു ഇത് അവിടെ പോയിരുന്നല്ല നേര നടക്കുള്ളു കോളിങ് ഇത് പാട്ക്കളയില അത ഇന്റെ വൈഫൈ
ആഹ്
ഓൻന്റെൽ എപ്പഴും ബേസെന്റാണ് അയക്കല്ല്
ആഹ്
ആവശ്യം ഇല്ലാതായാലും എല്ലാതിലും ഒപ്പം കേറ്റണ്ടേ പർഞ്ഞിട്ട്
ഉമ് ഉമ്
ഓഹ്
അപ്പൊ ഒരു മാസം നിങ്ങള് കയറ്റുമ്പോ ഒരു മാസം വണ്ടി കയറ്റൂല
അല്ല ഓന്റെൽ ഓന കേറ്റൽ
ആഹ്
ഉം അപ്പപ്പൊ സ് ഓന് കോഴിക്കടയിലൊക്കെ നിക്കാൻ പോവണ്ട്
പോവുണ്ടോ
ഡെലിവറി ബോയ്
ആഹ ആഹ
ഉം ആഹ് പത്തോ അയ്മ്പതോ നൂറൊക്കെ കിട്ടും അപ്പൊ അത് അപ്പ ഇങ്ങനെ കൂട്ടിവെയ്ക്കുമ്പോ എന്തേലുമൊക്കെ ആവുമല്ലോ
ആഹ ആഹ
മുടിയെ ഉള്ളു ഇപ്പൊ
ഉംമ്
ഉംമ് പിന്നിം ആദ്യ തന്നെ ആ ഉം അള്ളാ
ഉമ്
ആടെടേലും വെച്ചുവോ
അല്ല വ വരുന്നോള്ളൂ ഞ് വണ്ടി നിർത്തി മുത്രഒയിച്ചു വന്നിട്ടനോക്കാം
മൂത്രയിച് കുറച്ചേരം അവിടെ ഇരുന്നോളാം പറയും
ഹ് ഹ്
കുട്ടിയളോട് അ ആഹ് അല്ലെ പിന്നെ ന്താ അറിയ അല്ലേ പിന്നെ എന്താ അറിയ
ഒന്നും അറീല അർഞ്ഞ നടക്ക്ണ ആളല്ല
ഉം എന്ത് ഉം
ഇത്
എന്തോ ഒരു ഹാല് അറെ
അതെ
ഉമ് പിന്നെ അല്ലേ
അ അ
ആഹ് വണ്ടിയുടെ സൗണ്ട് കെട്ടീട്ട് ജ്ജ് പറഞ്ക്കാ
ആന്ന്
അത് ശരി ഉമ് ഞാൻ ആളെ കണ്ടിട്ടേ പറയൊള്ളൂ
ഹ ഹ
ഇജ്ജ് വെറുതെ ആണ് പറയും ഉംമ് ഇനി വന്ന കൊറച്ച് കയിഞ്ഞിട്ട് പോകൂമ്
ആഹ
ഉമ് ശരി അപ്പൊ ഇനി ഒന്നും നടക്കില്ലല്ലോ പിന്നെ പോവോളും
ഇല്ലല്ല
അപ്പൊ ഒരു ഭാഗത്ത് കടന്നുറങ്ങും
അതെ
ഉംമ് ഇവിടെ അങ്ങനൊന്നും ഇല്ലട്ടോ
ആഹ
ഇവിടെ വിളിച്ചു ചോച്ചിട്ടൊന്നും കുഴപ്പില്ല ആരാന്ന് പറഞ്ഞാ മതി
ആഹ് ആഹ്
ഹമ് ഉമ്
പിന്നെ
ന്നട്ട് എന്താന്ന് കൂട്ടാൻ
ഇന്ന് ഉണക്കാമീന് വറ്റിച്ചതും മാങ്ങ സമ്മന്തി പിന്നെ കുമ്പളങ്ങ കറിയും മുരിങ്ങക്കറിയും
എവിടുന്നെ ഇപ്പം മാങ്ങാ
ബല് വാങ്ങിക്കൊടുന്നതാ
അയ്ശരി. അൻക്ക്ഷ്ടാക്കാരല്ലേ സംമ്മന്തി ക്കെ അതാണ് കൊണ്ടെര്നെ ഇന്നാ ശെ ശെരിയാ അപ്പ മറ്റേൽ
ആ ആ